ഹലോ ഉം
അലാലക്ക
വല്ലൈക്കു മുസ്സലാം
എന്താ നിസ്കാരൊക്കെ കഴിഞ്ഞോ?
നിസ്കാരൊക്കെ കഴിഞ്ഞിട്ടില്ലാ ഇവടെങ്ങനെ കെട്ക്കാണ്. പിന്നെ പ്പോ ന്ന് ഭക്ഷണത്തിന് എന്താ ണ്ടാക്കി?
ഭക്ഷണത്തിന് ന്ന് ചക്കക്കൂട്ടാൻ ഇണ്ടാക്കിണ്ടായിര്ന്നു. പിന്നെ പോ താളിപ്പിച്ചത്. വെള്ളരിക്കാ താളിപ്പ്ണ്ട് മീന്ണ്ട്.
ഉം ആഹ്
ഫുഡ് കഴിക്കാൻ ആരും എത്തീല്ല കഴിക്കണം.
ആഹ്
മോള് പ്പൊ ഉറങ്ങീണ്ട് കഴിക്കട്ടെ വിചാരിച്ചു ഇങ്ങനെ നിക്കായിരുന്നു.
ഉം
നിനക്ക് നോമ്പായതോണ്ട് ഇപ്പ ഒന്നും കഴിക്ക ണ്ടല്ലോ.
ഇല്ലല്ല കഴിക്കണ്ട.
ഉം ഉം
വൈകുന്നേരത്തിന് ചായക്കടി എന്തേ ണ്ടാക്കോ?
ചായക്കടീ ചെലെ ദിവസങ്ങളിലൊക്കെ ണ്ടാക്കും ചെൽപ്പണ്ടാക്കാൻ മടിയാണ്.
ഊം.
അഒക്ക പണി കഴിഞ്ഞു പിന്നെ വൈകുന്നേരത്തേക്ക് പിന്നെയും വേണം ചോറൊക്കെണ്ടാക്കി ചൂടുള്ള ചോറ് ആയിക്കെ ന്തെങ്കിലും താളിപ്പ് മീൻ പൊരിക്കാന ങ്ങനെയൊക്കെണ്ടാകും പിന്നെ ത് കഴിയുമ്പോഴത്തെന് പിന്നീട് ക്കെ ചോറ് അപ്പൊ പിന്നെ ഒരു മടി വരും
ഊം
ചെൽപ്പം മോന് മോന് ഞ്ഞി എന്തുണ്ടാക്കിയാലും ഓന് ചെൽപ്പോ കഴിക്കൂല ഓന്. ഓന് അങ്ങൻത്തൊക്കെ കഴിക്കാൻ മടിയ വന്നാ ഒരു ബിസ്കറ്റ് എന്തെലു ഒക്കെ കൂട്ടി ചായ അങ്ങനെ ന്തെലും കുടി ഇനിയിപ്പൊ കടി ണ്ടാക്കിയ തന്നെ ഓനത് കഴിക്കൂല അപ്പൊ പിന്നെ
ഉം
ആഹ് ഓനെചാരിച്ച് കാണ്ട് ണ്ടാക്കണ്ട.
വേണോന്നുണ്ടെങ്കിൽ അല്ലാതെ ന്ന്ട്ട് കടി വേണന്നിർ ബന്ധള്ള കുട്ടികളാണോന്നുണ്ടെങ്കി നമ്മൾ ണ്ടാക്കുന്നെ കഴിക്കുമ്പൊരു സന്തോഷാണല്ലോ
ആഹ്
ന്തൊ കയിക്കാത്തപ്പോ മടിയാണ്
ഉം ഊം.
നമ്മളുള്ള ടൈമിലെങ്ങനെങ്കിലും ണ്ടാക്കി ണ്ടാക്കുമ്പൊ വല്യോര്ക്ക് കഴിക്കാതക്കുമോ
ഊം.
മടിയാണ്
ഉം ഉം പിന്ന
ഉം
വേറെന്ത് സ്കൂൾക്കുള്ളത് ഒക്കെ വ് ആക്കുമ്പോ തന്നെ ഈ ഒക്കെ പിന്നേം രണ്ടാമത് ണ്ടാക്കണം ഇത്
ആഹ് വട ണ്ടാക്കണം വടേ പിന്നെ ഞാൻ തറവാട്ടില വേറെ വീടൊന്നും വെച്ചീല്ല.
ആഹ്
അവിടെ മ്മണ്ട് പ്പണ്ട് എളച്ചനുണ്ട് എളച്ചിണ്ട്. എളച്ചി പ്പല്ല ഓർ ഓൾടെ വീട്ട് പോയിന്
ഏഹ്
പിന്നാപ്പോ രാ രാത്രിയെക്കെ വാപ്പാക്ക് ചൂടുള്ള ഭക്ഷണം വേണം അപ്പൊ പിന്നെ വൈകുന്നേരത്തേക്കങ്ങനെ ചൂട് ള്ള ണ്ടാക്കും. രാവിൽത്തെ കടി ഉച്ചെ ല്ലെ ഒരു ചക്ക കൂട്ടാനും ചേർത്ത് ക്കാ വുമ്പോത്തിന് പണി കഴിയുമ്പത്തേനെ തണു പിന്നെ നാല് മണി ആകുമ്പത്തെ പിന്നൊരു ചായയും കടിയും പിന്നെ ഒരാ അപ്പൊരു മടി വരും
ഉം ഊം.
ചെൽപ്പണ്ടാക്കും ചെയ്യുട്ടോ പ്പൊ കുട്ടിം കൂടി സമ്മയിക്കാത്തോണ്ടെ ഇ ഒന്നേരോ എ ചെറിയ മോ ക്കൊന്നര വയസ്സായത്.
ല്ലേ
അപ്പൊ പിന്നെന്താക്കാനാ ഓളേം കൊണ്ട്.
ആ അതെ
വെക്കാനൊരു മട്യണ്
ഉം ഉം കുട്ട്യാള് സമ്മക്കയ്ക്കാഞാ പിന്നെന്താക്കാ അ കുട്ട്യാള്ണ്ടാവുമ്പോ സമ്മയ്ക്കൂലല്ലൊ ണ്ടാക്കാന്
ആ അതെന്നെ നമ്മള് വിചാരിച്ച പോലാണ്ട് ണ്ടാക്കാൻ സമ്മയ്ക്കൂലല്ലൊ
ഉം ഉം
പിന്നെന്താ പ്പയ്ന്റടേല് അപ്പൊ പിന്നെ നിർത്തിപ്പോന്ന പിന്നയ്ച്ച് തൊടങ്ങാനോ അപ്പോഴും ഒരു മടിയാണ് ണ്ടാക്കുമ്പോ അതാണ്ട് കംപ്ലീറ്റാവണം
അതെന്നെ
പിന്നയ്മ്മക്ക് വെക്ക്‌ണെ അത് പിന്നൊരു ബുദ്ധിമുട്ടാ
ഉം ഹസ്ബന്റെന്തെയ്യ്ണ്
ഹസ്ബന്റിന് കൂലിപ്പണിന്നെണ് വടെ നാട്ടില്ണ്ട്
ഉം
പ്പൊ ജോലിക്ക് പോയിട്ട്ണ്ടേനി കയ്ഞ്ട്ട് വെരാര്ക്കും
ഉം ഉം
പിന്നെ അവടെങ്ങനെ ബാംഗ്ലൂരിലൊക്കെ ഭക്ഷണം എ പൊർത്ത്ന്ന് കഴിക്കെ ണ്ടാക്കെ അ ആ റൂ വേറെ ആൾക്കാരൊക്കെ ണ്ടായിരിക്കുംല്ലേ
ഉം ഉം റൂമില് മൂ നാലാള്ണ്ട്
ഉം ഉം
മൂപ്പരും
ന്റെ ഹസ്ബെ ആ ആ അങ്ങനെ ഫുഡ്ണ്ടാക്കി കഴിക്ക്‌നോരാണെങ്കി സുഖാണ് ഇവടെ വെന്നാലും ഹെൽപ്പിനൊക്കെ കിട്ടൊല്ലോ
അങ്ങനൊന്നും ചെയ്യൂല അതൊക്കെ നമ്മളാണ്ട്ട്ത്തൊട്ക്ക ന്നല്ലാതെ നമ്മക്ക് ഹെൽപ്പായിട്ട് അങ്ങനെ
അത്പ്പാ അത് പറയും നമ്മക്കൊരു ഹെൽപ്പായിട്ട് ഇങ്ങള്ണ്ടാക്ക്‌ണ ഫുഡ് നല്ല ടേസ്റ്റാണ്ന്നും പർഞ്
അത് എങ്ങനെ ടേസ്റ്റാണെന്നും പർഞ്ട്ട് കാര്യല്ല അപ്പൊ പറയും ങ്ങള്ണ്ടാക്കണത്ര ടേസ് റ്റ് നമ്മള്ണ്ടാക്കുമ്പൊ എന്തായാലുണ്ടാവൂല്ല അപ്പൊരിക്ക ഞമ്മക്ക്‌ട്ത്തെരാൻ ഭയങ്കര മട്യ
മട്യ ല്ലേ
ണ്ടാക്കുമ്പോ എന്ത് വാണെങ്കി യ്യ് ണ്ടാക്കിക്കോ
ആ
ഫുഡായ്റ്റും രാവിലായ്റ്റും വൈകുന്നേരായിട്ടും ദീപ ക്കെണ്ട്ന്ന്ണ്ടെങ്കില് എന്തെല്ലാം ഐറ്റംസാ പക്ഷെ ഞമ്മളൊന്നും കഴിയേല്ല അപ്പൊ പറയും ഓള് ണ്ടാക്കി തെര്ണത്ര ഞമ്മക്കിര്ന്നണ്ട് തിന്ന ഒന്നായിട്ട് സുഖിക്കല്ല
അത് ങ്ങട്ട് പറയും ഞാ ത്തിരി നേരെ ഓപോസ്റ്റ് അങ്ങോട്ടും പറയെന്നെ ങ്ങള്ണ്ടാക്ക്‌ന്ന ഫുഡാണ് നല്ല ടേസ്റ്റ് ഒന്ന്ണ്ടാ
ആ അത് എങ്ങനെ ഞ്ഞി പർ
ഉം
സോപ്പ്ല് വീഴുലല്ലേ
കയ്യൂലാ ഉം ഉം അപ്പൊ പറയേ ആ അപ്പൊ ഞമ്മള് ഏതാലും ഒറ്റക്ക് ആവുമ്പോ നമ്മള് ഉണ്ടാക്കി തിന്നണം അല്ലേ ഇങ്ങനെ കഴിക്കാൻ പറ്റുള്ളൂ അപ്പൊ അത് കേൾക്കുമ്പോ നമ്മക്ക് സങ്കടം വരും
ആ ആ അതന്നെ
ഒക്കെ ഉണ്ടാക്കല്ലേ
ഉം ഉം
തോന്നൂല നമ്മുക്ക് എടുപ്പിക്കാനും തോന്നൂല ഞമ്മളി ഇനി എത്ര കഷ്ടപ്പെട്ടാലും ഓര്ക്ക് ചെയ്ത് കൊടുക്കാന്നല്ലാതെ ഞമ്മള് അങ്ങനെ ചെയ്യിപ്പിക്കൂല
ആ ആ അതെ
ഉം അങ്ങനെ തന്നെ
ഉം ഉം ഉം
കുറച്ചോസ്ത്തിനൊക്കെല്ലെ ഇണ്ടാവുള്ളൂ ഏറിയ ചിലപ്പോ ഒരാഴ്ച അത്രക്കെനെ
അത്രേ ഉണ്ടാവുള്ളുല്ലേ എങ്ങനെ പോവാറ് എങ്ങനെ
ട്രെയിനിലാണ് പോവല്
ഉം
ട്രെയിന് റിസർവ് എടുത്ത് പോവും അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ട്രെയിന് കിട്ടിയില്ലാന്നുണ്ടങ്കിൽ പിന്നെ ബസ്സിന് പോകും
ആഹ് ആഹ് ബസിലൊക്കെ ആകുമ്പോ ഒരുപാട് ബുദ്ധിമുട്ട് ട്ടാവും ലോങ് ആയിട്ട് പോവാനുള്ളതല്ലേ അവിടെ എത്തുമ്പോഴേക്കും കണക്കാവും
ആഹ് അതെ
ട്രെയിനാകുമ്പോൾ പിന്നെ സുഖമായിട്ട് പോവും
ആഹ് കിടന്ന് ഉറങ്ങിയൊക്കെ പോവാ ബസിനാവുമ്പോൾ ബുദ്ധിമുട്ടാ
ഉം ഉം സ്റ്റേഷനൊക്കെ അടുത്തുണ്ടോ
ആഹ് ഉണ്ട് പരപ്പനങ്ങാടി ഉണ്ട്
ആഹ് ആഹ് ആഹ് അടുത്തുണ്ടെങ്കിൽ സുഖാണ് അല്ലങ്കിൽ പിന്നെ അവിടു അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടല്ലേ
ഇല്ല പരപ്പനങ്ങാടി നമ്മള അടുത്ത്ന്ന് അടുത്താണ്
ആഹ് ആഹ് അങ്ങനെ അടുത്താണെങ്കില് ഓക്കെ
ഉം ആഹ് പിന്നെ അവിടുന്ന് പോകാനും എളുപ്പമാണ്
ഉം ഉം അവിടുന്ന് തന്നെയായിട്ട് അങ്ങനെ ബാംഗ്ലൂർക്ക് ബസ്സണ്ട ട്രെയിൻ കിട്ടുമായിരിക്കുംല്ലേ
ആഹ് വൈകുന്നേരം ഒരു എഴ് എട്ട് മണിക്കുണ്ട്
ഉം ഉം ഉം പിന്നെ ബസ്സിന് ബസിന് പോയി കഴിഞ്ഞ ഒരുപാട് ടൈം ആയിരിക്കുംല്ലേ എത്തിപ്പെടണമെങ്കിൽ
ബസിന് പോയാല് രാവിലെ അല്ല വൈകുന്നേരം എട്ട് മണിക്ക് കേറിണ്ട് എന്നുണ്ടെങ്കിൽ രാവിലെ എട്ട് മണി എട്ടര ആവും
ആഹ് ആഹ് ഉം ഉം അതന്നെ അത്രയും സമയമാ ഉം ഉം ബസ്സൊക്കെ എങ്ങനെ ഇവിടുന്ന് ഒന്നായിട്ട് കിട്ടുവോ അതോ
ആഹ് ഒന്നായിട്ട് തന്നെ റിസർവ് ആക്കി കാണ്ട് തന്നെ ഒക്കെ ബുക്ക് ചെയ്ത് കാണ്ട്
ആഹ് ആഹ് ആഹ്
പോകണതാണ് അല്ലാതെ ബസ് അങ്ങനെ കിട്ടൂല
ആഹ് ആഹ് ആഹ്
ചെയ്യണം ഒരു നാല് ഇപ്പോ മുന്നെ മൂന്ന് ദിവസം മുന്നേക്കെ നമുക്ക് ചെയ്യാം
പോകുമ്പോ യാത്രേ ഇവിടന്ന്ങ്ങട്ട് അവിടുന്ന് ടി നമുക്കൊരു ചെറിയൊരു യാത്ര ചെയ്യുമ്പോ തന്നെ ബസ്സില് പോകുമ്പ എന്തോര് ബുദ്ധിമുട്ടാണ്
ബസ്സില് ലോങ് യാത്ര ബുദ്ധിമുട്ടാ ഭയങ്കര റിസ്ക്കാ
ആഹ് ആഹ് ആഹ് അതന്നെ ട്രെയിനൊക്കെ പോവാനാ സുഖം
ഉം യാത്രക്ക് സുഖം ട്രെയിന് തന്നെ
ആഹ് ആഹ് ട്രെയിനിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടോ
ഉം ഉണ്ട്ണ്ട്
ഉം ഉം ബാംഗ്ലൂരിലൊക്കെ പോയിട്ടുണ്ടാരിക്കുല്ലോ ഹസ്ബൻഡിന്റെ കൂടെ
ഇല്ല ബാംഗ്ലൂര് മാത്രം പോയില്ല
ആഹ് ആഹ് എന്നാ അവിടിപ്പോ ഒരു പ്രാവശ്യേലും കൊണ്ടു പോവാൻ പറയണ്ടേ
യാ അള്ളാ പോണം
ഉം ഉം ഉം ഉം ഏതായാലും നോമ്പും കാര്യങ്ങ- ക്കെ ഉണ്ടാവല്ലോ സെറ്റ് ആവായിരിക്കുവല്ലോ
റൂമില് ആളുണ്ട് രണ് ണ്ട് റൂമുണ്ട് പക്ഷെ ഒരു റൂമിലേ രണ്ടാളുണ്ട് ഒരു റൂമില് അപ്പോ പി
ഒരു പ്രാവശ്യം പോകുമ്പോ ഒക്കെ എല്ലാരും ഒരുമിച്ച് നിന്നോളു നിങ്ങള് ഒരു ഫാമിലി അങ്ങനെ നിക്കേണ്ടി വര്വോ റൂമില്
ആഹ് നിൽക്കലുണ്ട് ആറ് ആളെ ഫാമിലി വല മുതലാളിന്റെ ഫാമിലി ഒക്കെയുണ്ട് അപ് പ്പം ഓര് വരുമ്പോ അങ്ങനെ തന്നെ കാണല്
ആഹ് ആഹ് അങ്ങനെ ആ എന്നാല് അവിടെയൊക്കെ കണ്ടു പോരാലോ
ഉം ഉം പോണം ഉം പോണം
ഉം ഉം
പിന്നെ ബോംബെ പോയിട്ടുണ്ട് അവിടെ പിന്നെ അവരെ എളാപ്പണ്ട് എപ്പാ അവിടെ പോകും പിന്നെ അതേപോലെ എന്താണ്
ഈ ബോംബെക്കൊക്കെ എങ്ങനാ പോവാറ് ട്രെയിൻ ബോംബെക്കൊക്കെ എങ്ങനെ പോവാ വീട്ടില്
ഒക്കെ ട്രെയിനിൽ തന്നെ പോവാ
ആഹ് ആഹ് ട്രെയിനിനെ വിട്ടിട്ടുള്ള പരിപാടി ഇല്ലല്ലേ
അതാണ് സുഖ യാത്ര
ആഹ് ആഹ് ആഹ്
ബസിൽ പോവാ പക്ഷെ അത് ട്രെയിനിൽ ആകുമ്പോ തന്നെ രണ്ടര ദിവസം ആവും ബസിനാകുമ്പോ എങ്ങനായാലും മൂന്ന് ദിവസം എന്തായാലും മസ്റ്റ്
ആഹ് ആഹ് അതന്നെ സമയം ലാഭാണ് ക്യാഷും ലാഭാണ് ട്രെയിനിന് പോയി കഴിഞ്ഞാൽ
അപ്പൊ പിന്നെ എല്ലാവരും ട്രെയിനിൽ ഒരു വിധത്തിലൊക്കെ പോവാൻ നോക്കുള്ളൂ
ഉം പിന്നെ അമ്മളെ അടുത്തന്ന് തന്നെ പോകും ചെയ്യാം
ആഹ് ആഹ് ആഹ് അതല്ലേ അങ്ങനെയൊക്കെ ആകുമ്പോ എളുപ്പം ഇത് തന്നെയാണല്ലോ
അതാ പിന്നെ ഉം പിന്നെ എറണാകുളം പോയിട്ടുണ്ട് എറണാകുളവും ഓര്
കയറിയിട്ടുണ്ടോ
ആ ഉണ്ട്
ആ ആ മെട്രോ ട്രെയിനിൽ കയറി മെട്രോ മെട്രോയില് കേയറിട്ട് എങ്ങനെയുണ്ട് യാത്രക്കെ ഉഷാറല്ലേ പ്പ ആ ഞാനും പോയിരുന്നു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അവിടെ
ഉം ഉം
അപ്പൊ അങ്ങനെ പോയതായിരുന്നു മെട്രോക്കെ കേയറി അത് പൊളിച്ചു പോന്ന്
അതൊക്കെവാണ് ജീവിതത്തിലെ ഇടക്കൊക്കെ ഓരോ യാത്ര
അതന്നെ യാത്ര വേണം യാത്ര അങ്ങനെക്കെ ഓരോ എൻജോയ്മെന്റ് അല്ല അതപ്പോ എന്താ
ഉം ഇണ്ടാവോ
ആ ഓക്കെ എന്നാൽ ശരി എന്നാലേ
ശരി
ഉ